കേക്ക്ന്ന്ണ്ടോ
ആഹ് സ്വയം തൊഴിലിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം
തൊഴം സ്വയം തൊഴില്ന്ന് പറയുമ്പം
നമുക്കിഷ്ട്ടൊള്ള നമ്മള് ഈ സ്വയം പരി നമ്മള് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി നമുക്കു. ഓരോ തൊഴില് ചെയ്യാമല്ലോ ഇപ്പം തയ്യലെടുക്കാം മറ്റേ അല്ലെങ്കില് പേപ്പർ നിർമ്മാണവുണ്ട് പിന്നെ കുമിള് നിർമ്മാണവുണ്ട് അങ്ങനെ കുറേയേറെ ഉണ്ടല്ലോ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച്
ആഹ് സ്വന്തമായിട്ടൊരു ജോലി അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യവയി ആ ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ അമ്മമാരൊക്കെ ചേർന്ന് ഒരുമിച്ച് നിന്ന് ഓരോ പദ്ധതികളൊക്കെ ചെയ്യുന്നത് കൂട്ടായ്മകളൊക്കെ ആ ഇപ്പം പലഹാരങ്ങള് ഉണ്ടാക്കി വിക്ക്‌യ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഇപ്പ ഒരുമിച്ച് നിന്ന് തയ്യക്കട ഉണ്ടാക്കി തയ്യക്കട ഇതാക്കി ട്ട് തയ്യല് ആ അങ്ങനെയാ അങ്ങനെ കാശ് ഉണ്ടാക്ക ആഹ് കുടുംബശ്രീ പോലെ ചെയ്യുക
സ്വന്തം കാലില് നിക്കുന്ന ഇപ്പോഴാണെങ്കിൽ ബ്യൂട്ടി പാൽറ്. ഒരു ഇതൊക്കെ പഠിച്ചിട്ട് കോഴ്സ് പഠിച്ചിട്ട് ഇപ്പഴും പണ്ടൊക്കെ ആണെങ്കി ഒരു ബ്യൂ ട്ടി പാർലർ പോലും ഇല്ലായിരുന്നു ഒന്നോ രണ്ടോ അങ്ങാനം പേരിനെ ഉള്ളെ ഇപ്പ മുക്കിന് മുക്കിന് ബ്യൂട്ടി പാർലറാ
ആഹ് അതെ ഇപ്പൊ അങ്ങനെ ഒരുപാടുണ്ട് ബ്യൂട്ടി പാർലറിലൊക്കെ ഒരുപാടുണ്ട്
ഒത്തിരി ഉണ്ട് അത് കാന്തെക്ക് തന്നെ സ്വയം തൊഴിലായിട്ട് അവർ കണ്ടതാ അതേപോലെ തയ്യല് ഒരു തയ്യല് പഠി ക്കുവാണെങ്കി സ്വന്തായിട്ട് വീട്ടിരുന്നാലും ഒരു ദിവസം തന്നെ പത്തും ആയിരം രണ്ടായിരം രൂപ നല്ല തയ്യക്കാർക്ക് കിട്ടും ഇപ്പോ ഒരു ചുരിദാറിന്റെ ടോ പ്പ് തൈ ഒരു ടോപ്പ് മാത്രം തയ്ക്കുവാന്നെ മുന്നൂറ് രൂപയൊക്കെയാ ലൈനിങ് ഇട്ട് തയ്ക്കുന്നയ്ന് കൊടുക്കണ്ടത് നമ്മള്
ആ അതെ അതൊക്കെ തയ്യലൊക്കെ പഠിച്ചിര് നല്ലതാ ആളുകൾക്ക് സ്വന്തം നമ്മുടെ ഇഷ്ടത്തിന് വസ് ത്രങ്ങൾ ഇടാം അതേപോലെ ഇതേ പറഞ്ഞ പോലെ കാശ് നല്ല രീതിയില് സമ്പാദിക്കാൻ പറ്റുന്നൊരു കാര്യവാ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ന്ന് ചെയ്യണ്ട ലും ചെയ്യാൻ പറ്റും അത്
ഇപ്പ നമക്കൊരു ചുരിദാർ തയ്ക്കണന്ന് തോന്നിയാ നമ്മള് തയ്ച്ചിടുകയും ചെയ്യാം അത് അ കാ ഇട്ടോണ്ട് പോവുമ്പോം ആ ഓരോര്ത്തര് ചോയ്ക്കും ആ ഈ തുണി തയ്ച്ചത് എവിടാ ആരാ തയ്ച്ചേ അപ്പൊ നമ്മൾ പറയും നമ്മളാ തയ്ച്ചന്ന് ഇതുപോലെ എനിക്കൊരെണം തയ്ച്ചു തരാവോന്ന് ചോദിക്കും അപ്പം നമ്മൾ അറിയപ്പെടുകയും ചെയ്യും നമുക്ക് വരുമാനം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെക്കെ നല്ലൊരു കാര്യവാ അല്ലയോ എനിക്ക് തോന്ന് ഏറ്റവും കൂടുതൽ ഇപ്പ തയ്യൽനാ പല ഫാഷനുകൾ ഇപ്പ എറങ്ങുന്നതിനനുസരിച്ച് ട്രൻഡായി ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന തയ്യലിലൂടെയാ തോന്നു
ഉം തയ്യലും ഉണ്ട് പിന്നെ ഈ ഫ ബ്യൂട്ടീഷ്യൻ അതിപ്പോ ഭയങ്കര പൈസ പൈസ കിട്ടുന്നൊരു കാര്യോ ബ്യൂട്ടീഷ്യൻ ഇപ്പൊ ആളുകളോരോ ആഹ് പണ്ട് നാപ്പത് രൂവയോ
ഇപ്പം ത്രെഡിങ്ങിന് അമ്പത് രൂപയാ വേദനയും തിന്നണം പൈസയും കൊടുക്കണം
അത് പിന്നെ ആളുകൾക്ക് പിന്നെ സ്വന്തം സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിട്ട് അതൊന്നും വല്ല്യ കണക്കിലാക്കാത്തവരുണ്ട് പിന്നെ പേടിച്ച്ട്ട്യ്യ ത്തവരുംണ്ട് അതിലോട്ടൊക്കെ പോകവാത്തവരു ണ്ട് പേടിച്ച് ബൂ ഇതിപ്പന്നൊള്ള് ത്രെഡിങ്ങക്കെ ചെയ്യാൻ പോവാത്തവരുണ്ട്
ആഹ് ഉണ്ട് ഉണ്ട്
ഉം പിന്നെ വീട്ടിലിരുന്ന് തന്നെ ഈ ഒണക്കമീനൊക്കെ വിറ്റ് ഒണക്കി വിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ സോ പ് സോപ്പൊടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒണ്ടാക്കി ഓരോ വീട്ടുകളിൽ കൊണ്ട് കൊടുക്കുന്ന അ അമ്മമാരും ഒരുമി ച്ച് ചെയ്യുന്നവരും ഉണ്ട് അതൊക്കെന്ന് പറഞ് കഴിഞ്ഞാ ഒരു അഞ്ഞൂറ് രൂവക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞാ ഒരു കൊറെ സാനങ്ങൾ കിട്ടും സോപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സാനങ്ങൾ ഓരോ നമ്മള് ജില്ല
നല്ലോലെ കിലോ പോലെ നല്ലതുപോലെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഒരു നാല് ഒണക്കമീൻ വെച്ച് കൊടുത്താലും കാശാ
ആ ഇരുപത് രൂപയാരിക്കും ഉരുര് അല്ലെ
ആഹ് ഇരുപത് രൂപ നാലെണ്ണം വെച്ചാവുമ്പോ
ഉം പിന്നെ ഈ പറഞ്ഞപോലെ സോപ്പ് പൊടി സോപ്പ് പൊടി ഉണ്ടാക്കി വി ക്കാൻ പറ്റും ഈ സോപ്പ് ഓയില്
ത്ത്ള്ള വീട്കളി പറ്റേന്ന് ന്ന് പറഞ്ഞാ നമ്മള് വീടുകൾ തോറും കൊടുക്കുമ്പം ചെലപ്പം ചെലവര് പൈസ പിന്നെ തരാന്ന് പറയും ന്നാച്ചാ കൊറച്ച് നഷ്ടം നമ്മടെ കയ്യിലും ഈ മൊ ഏത് ഒന്നിന് ആഹ് ഒണ്ടാവും നമ്മൾ ഏ തിന് എറങ്ങി തിരിച്ചാലും ആഹ്
ഓ ഈ വീ സോപ്പ് ഓയിലൊക്കെ ഇല്ലേ സോപ്പ് ഓയിലുണ്ടാക്കാം പ റ്റും സോപ്പു ഒണ്ടാക്കാ ൻപറ്റും തുണി കഴുകുന്ന സോപ്പ് ബോഡി വാഷ് ഹാൻ വാഷ് പാത്രം കഴുകുന്ന സാനങ്ങള് ഇതെല്ലാം ഉണ്ടാക്കി വിക്കാനും പറ്റും ന്നമുക്ക് യൂസെയ്യാനും പറ്റും ഇ അത് ന്നയ്ങ്കര ലാഭൊള്ള കാര്യാ ന്നമ്മളിപ്പൊ രു പാത്രം കെഴുന്ന സാനം പത്തിരൂ കൊടുത്ത് പത്ത് രൂ ഒടുത്ത് പത്ത് രൂപ ഇട്ത് എപ്പഴും വാങ്ങിക്ന്നതിനെക്കാട്ടിയും ഒരു ഒരുമിച്ചൊരു തുക കൊണ്ടുപോയി അയ്ൻ്റെ കൂട്ടു സാനങ്ങളെല്ലാം വാങിച്ച് ന്നമ്മെടെ വീട്ടില് ഉണ്ടാക്കി
സത്യം ന്നമ്മളൊരു അഞ്ഞൂറ് രൂവൊ അഞ്ഞൂറ് രൂവ മുടക് ക്കെയാണെങ്കിൽ ന്നമ്മക്കതീന്ന് രണ്ടായിരം രൂവയുടെ വെ ലാഭം ഉണ്ടാ
ലാഭം ഉണ്ടാക്കാം എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾക്ക് ന്നമ്മള് പോയേങ്കിലവര് സ ഒരു ഒരു സാനങ്ങളെല്ലാം ഒരുമിച്ച് വേ വെടിച്ചി ട്ട് വന്ന്ട്ട് സോപ്പു പൊടിക്ക് പകരം സോപ്പ് ഓയിലൊക്കെയാണ യൂസ് എയ്യ്ന്നത് ഉണ്ടാക്കി സ്വന്തായിട്ട് ഉപയോയിക്യും അമ്ക്ക് അത്രയും പൈസ ലാഭവുമാണ് പിന്നെ അതുപോല അന്നെ ഈ മ് എന്താ പറയണ്ടേ ആ പിന്നെ ചിലരൊക്കെ കൊപ്രാളൊക്കെ ഒണക്കി വീട്ടില് ഒണക്കീട്ട് എണ്ണയൊക്കെ ആഹ് വിക്കത്തില്ലേ ആഹ് അപ്പാ അങ്ങനെയും പൈസ യുണ്ടാക്കാം പൈസ അമുക്കിപ്പ
ട്ടി വീട്ടിൽ വെക്കുന്നേന് എണ്ണക്ക് നാനൂറ്റമ്പത് രൂവ കൊടുത്താ ഒരു ലിറ്റർ വേണമെങ്കില് മുന്നു ഇപ്പം ആട്ട്ന്നേട്ത്ത് ന്നമ്മള് വാങ്ങിക്കാന് മുന്നൂറ്റി മുപ്പത് പ്പെ എണ്ണക്ക് വെല കൊറഞ്
ആഹ് ന്നമക്ക് ന്നമ്മള് വിചാരിച്ചാ ന്നമ്ക്ക് സ് സ്വന്തആയിട്ട് വരുമാനം ന്നല്ല രീതിയിൽ ഉണ്ടാക്കാം പറ്റും അല്ലേ ന്നല്ല രീതിയിൽ ന്നമുക്ക് ആ ന്നമുക്ക് മനസ്സുണ്ടോ ന്നാ ന്നല്ലേ ന്നമുക്ക് മനസ്സുണ്ടോ അല്ലെ ന്നമ്മളെ സപ്പോട്ടെയാൻ ഒരാളുണ്ടോ മ്മള് ന്നല്ല രീതീല് ന്നമ്മൾ അമ്മുടെ വീട്ടുകാരും കൂടെ ന്നമ്മടെ കൂടെ നിന്ന് കഴിഞ്ഞാ ന്നമുക്ക് ന്നല്ല രീതിയിൽ നമുക്ക് ന്നല്ല വരമാനം ഉണ്ടാക്കാം പറ്റും
പിന്നെ ഇന്ന് ഒന്നാമൊര് കടപ്പുറത്തൊരു കൊച്ചുങ്ങള് രണ്ട് പിള്ളേര് ബണ്ണ് തലേല്ട്ന്നത് സ്വന്തവായിട്ട് ഇത് വാങ്ങിച്ച് തുണി വാങ്ങിക്കൊണ്ട് വന്ന് തലേഇടുന്ന ബണ്ണുകളുണ്ടാക്കി വിക്കുന്നുണ്ടായിരുന്നു ദേ ഒരു ചേട്ടനും അനിയനു ചേ പെങ്ങളും ആങ്ങളയും കൂ
ആഹ് അങ്ങനെ ചെയ്യുന്നോം ഉണ്ട് പിന്നെ അതേപോലെ ഈ ഒരുപാട് ഇപ്പം ന്നമ്മള് എന്തൊരു വിശേഷം വന്നാലും കേക്ക് മസ്റ്റായിട്ട് മുറിക്കുന്ന സാനവാ അപം കേക്ക് ഉണ്ടാക്കി വിക്കുന്നവര് എന്നൊക്കെ പറയുമ്പ അവർക്കൊക്കെ ഭയങ്കര
ഭയങ്കര ഒരു കനച്ച ഇരുന്ന് ന്നാ കാക്കെലോയ്ക്കൊക്കെ ന്നല്ല ഓരോ അവര് പറയുന്ന രീതീല്ഉണ്ടാക്കി കൊടുക്കുവാനെ ആ ഒരു കേക്കിന്റെ പൊർത്ത് ആയിരും ആയിരത്തഞ്ഞൂറും രണ്ടായിരും ഒക്കെ വീഴും ഏറ്റവും കോറഞ്ഞതൊര് അഞ്ഞൂറ് രൂപ ഏറ്റവും താഴെ ന്നിക്ക്ന്നെ അഞ്ഞൂറ് രൂപ പക്ഷേ ല് ചെലവാഉന്നത് ചെലപ്പം ഇരുന്നൂറ് രൂപയായിരിക്കാം
ആ എനിക്ക് എന്റെ എന്റെ എന്റെ ഒരു റിലേറ്റീവ് എനിക്കറിയാവുന്ന ടാഒരു ഒര് ചേച്ചിയാ നടത്തുന്നത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചെയ്ത് തൊട്ങിയതാ ആദ്യ ഒന്നും ബെല്ല്യ ന്നല്ലായിട്ട് വന്നില്ല പക്ഷെ പിന്നെ ചെയ്ത് ചെയ്ത് ചെയ്ത് വന്ന ഭയങ്കരമായിട്ട് ക്ലിക്കായി ഇപ്പം ന്നല്ലൊരു ഒരു ഫെയ്മസായിട്ട് നിക്കുവാ ഇപ്പം കേക്ക് ഡിസൈൻ ഞാൻചെയ്യുന്ന ത് പ്പം ന്നല്ല വരുമാനും ഉണ്ട് അതനുസരിച്ച് സ്വന്തം കാല്ൽ നി ക്കുന്നതു കൊണ്ട് അഒകെ ന്നല്ലതായിട്ട് പോകുന്നുണ്ട് ഊം പിന്നെ പയ്നാ ഈ
ഡിപ്പെൻ ആരോടും അഞ്ച് പൈസയ്ക്ക് കൈ ന്നീട്ടണ്ടാ
ക്കെണ്ട കാര്യും ല്ല പിന്നന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഈ നമ്മള് ഇപ്പ പുള്ളാരൊക്കെ തന്നെ ആയാലും ഇപ്പൊ ഇപ്പൊ വീടുകള്ലൊക്കെ ഇര്ന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ചെയ്യും ഈ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ടെ ഹാമ്പർ ഫ്രെയിമ ഒക്കെ ഉണ്ടാക്കി ക്കിട്ട് ഇങ്ങനെ വിക്കുന്നുണ്ട് ത് അതറിയാവോ ഹലോ
അ അത അറിയ തില്ലമോള
അറിയത്തില്ലേ നമ്മൾ ഞാൻ പറ ഇപ്പൊ ഓരോ പുള്ളാരൊക്കെ ചെയ്യുന്നത് ഫ്രെയിം ഉണ്ടാക്കും ഇങ്ങെ നമ്മ
ഏതാ നമ്മുടെ നമ്മുടെ ഫോട്ടോ ഫോട്ടോസ് നോക്കിയനോ അത്
കൊടുത്ത് ഫ്രെയിം ചെയ ഇപ്പൊ ആരും കടെകൊടുത്ത് ഫ്രെയിം ചെയ്യിപ്പിക്കത്തില്ല ഇപ്പൊ ഓരോ വീട്ടിൽ ഓരോ പിള്ളേരിത് ചെയ്യുന്നുണ്ട് ഫ്രെയിം ചെയ്യും പിന്നെ ഓരോ അതിനൊക്കെ പറയുന്ന പേരുകളുണ്ട് ഓരോരോ സാധനങ്ങൾക്ക് ഏയ് പെയിന്റിങ് ആഹ് അത് വേറെ ഈഡ്രീം കാച്ചർ പോലത്തെ സാധനങ്ങള് ഇന തൂക്കിയിടുന്ന കുറെ സാധനങ്ങള് പിന്നെ നമ്മള് ആഹ് പിന്നി ഇപ്പം ഓരോ പിള്ളേരുടെ പേര് പേരിടലിനൊക്കെ കണ്ടിട്ടില്ലേ ഒരു സാധനം ഇങ്ങനെ ഈനെ പിടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത്ന്ന് കൊറെ സ്പോഞ്ചിന്റെ സാധനം വന്ന് പേരിങ്ങനെ കാണാൻ പറ്റുന്ന കുറെ സാധനങ്ങള് അങ്ങനൊക്കെ പിള്ളോരൊക്കെ ഇപ്പൊ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നുണ്ട് ഇപ്പൊ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും പഠിക്കുന്ന പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എനിക്കറിയാം കോളേജ് പിള്ളേരു ആണ്
ഇപ്പോ സ്കൂളുകളില് ഏയ് ഇതും കൂടെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും സ്വയം തൊഴിലിനെ കുറിച്ചും കൂടെ ഒരു വിഷയം ആക്കിയിട്ടുണ്ടായിരിക്കാം
അഹ് പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത ഉണ്ടല്ലോ വർക്ക് എക്സ്പീരിയൻസ് എന്നും പറഞ്ഞൊരു ഒരു പിരീഡും ഒരു ടീച്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കൻ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കും ഇപ്പൊ എന്നെ തന്നെയാലും എൻ്റെ സ്കൂളിലൊക്കെ തന്നെയാലും ഞാൻ പഠിച്ചേക്ക സമയത്തൊക്കെ എന്നെ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മറ്റേ നമ്മള് ഇതുണ്ടല്ലോ കയറ് വച്ചിട്ടേ
കയറി വെച്ച് പ എൻ്റെ എൻ്റെ ഒരു എന്റെ ആങ്ങളയുടെ കോ മോന് ആറാം ക്ലാസ്സില കേട്ടോ
ഉം
ആഹ് ആ പുള്ളി ആ കുഞ്ഞിനു ആ ഇത് നല്ല എ ഗ്രേഡ ഒക്കെ കിട്ടുംത് കയറ് വെച്ചിട്ട് ഇത് കയറ്റ് പായും അങ്ങനത്തുള്ള എല്ലാം ഉണ്ടാക്കും
ആഹ് എനിക്കറിയാം ചവിട്ടി ഉണ്ടാക്ക അറിയാം ഞാനത് ഉണ്ടാക്കി ഇപ്പോഴും എന്റെ വീട്ടില് കിടപ്പുണ്ട് താനും എനിക്ക അറിയാം ത് ചെയ്യാൻ അപ്പ അങ്ങനെയൊക്കെ ചെയ്യുമ്പ കാര്യങ്ങളെന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ഈ
കുട്ടികള് ചോക്ക് അവന ചോക്ക് ഉണ്ടാക്കും കൈതുപോലെ കയറ്റുപായംഉണ്ടാക്കും അങ്ങനെ കുറേറെ ഇതൊക്കെ പഠിപ്പിക്കും അതാ
ഉം ഉം പിന്നെ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നതോടെ ന്നെ നമ്മ വീടൊക്കെ നമുക്ക് അലങ്കരിക്കാൻ പറ്റും പിള്ളാരൊക്കെ എപ്പോഴും ആഹ് ഇങ്ങനെഓരോന്നൊക്കെ ചെയ്ത് വീട്ടിലൊക്കെ ഒട്ടിച്ചു വെക്കാ അത് നല്ല കാര്യ അപ്പ ഈ പിള്ളോര് ഇപ്പൊ അത് കൊറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് ഇവര് കൊറെ ഇപ്പം പൈസ ഉണ്ടാക്കും ക്കുന്നുണ്ട് ഇപ്പൊ എന്റെ കൂടെ എനിക്കറിയാം എൻ കൂട്ടുകാരികളൊക്കെ തന്നെയായാലും ചെയ്യുന്നുണ്ട് വീട്ടി ഇരുന്ന് ഇങ്ങനെ ഓരോ ഫോട്ടോകളൊക്കെ ഫ്രെയിം ചെയ്ത് കൊടുക്കുക ഗിഫ്റ്റ് ഹാമ്പറിങ്ങ ഈ വഅങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്
എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇതെല്ലാം സർക്കാർ സ്കൂളിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുകയും എടുക്കുകയും ചെയ്യുന്നത്
ആഹ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അഹ് പിന്നെ
പിന്നെ ആളുകളെന്താ ഈ വട ക്കം പുളിയൊക്കെ ഉണക്കി വിക്കുന്നുണ്ട് കുരുമുള
കുരുമുളക് സ്വന്ത വായിട്ട് കൊറേ ചെ എടുത്ത് അതിനൊക്കെ നല്ല വിലയല്ലയോ
ഉം അമ്മമാരൊക്കെ പപ്പടങ്ങളൊക്കെ പപ്പടമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അങ്ങനെ അമ്മമാരും ആഹ് ഈ കുട്ടികളായാലും തന്നൊലും ഓരോന്നൊക്കെ അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഓരോ അഹ് സ്വയം തൊഴില് കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഒന്നിനും വയ്യ എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലാന്ന് കരുതിയിരിക്കുന്നവര് അങ്ങനെ ഇരിക്ക്യും. ചെയ്യണ്ടവര് ബുദ്ധിപൂർവ്വം മനസ് സോടെ എല്ലാ ചെയ്യും പിന്ന ഒരുപാട് ഇത് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ നമ്മള്. ഈ ന്താ ഏ ഏ ഏ. പൂക്കളൊക്കെ അ് ഉണ്ടാക്കി ങ്ങനെ വി ക്ക്യ്ന്നവരെ കണ്ടിട്ടില്ലേ പൂക്കള്. ആഹ് കൃഷിയൊക്കെ ചെയ്ത്ട്ട് ഓരോ സാധനങ്ങളൊക്കെ വിക്ക്യുന്ന കണ്ടിട്ടല്ലേ തൈകളൊക്കെ. അതേപോലെ ഈ പച്ചക്കറികൾടെ തൈകളൊക്കെ ചെയ്ത് വിക്ക്യുന്നവരൊക്കെ ഉണ്ട്.
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്.
ഉം അങ്ങായി.
ക്ഷെ അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാ സത്യം പർഞ്ഞ സ്വയം തൊഴില്. നമ്മുടെ കേരളത്തില് ന്ന എല്ലായിടത്തും നല്ലതുപോലെ വ്യാപിക്കുകാന്നെങ്കി നമ്മള് സ്വയം പര്യാപ്തത നേടും. കൈവരിക്ക്യും.
അതെ അതെ.
അതല്ലേ കൂടുതലും നമ്മൾ തന്നെ സ്വയം. മായിട്ട് ഓരോ നമ്മള് ഫുഡൈറ്റം ആയാലും പിന്നെ അല്ലാത്തതായാലും. അ എന്ന് വച്ചാ ഓരോ വീടുകൾലു ഒരു സ്വയം തൊഴിലെങ്കിലും. ഓരോത്തരും ചെയ്ത് വരികയാണെങ്കില് നമ്മുടെ. കേരളത്തില് ഏറ്റവും കൂടുതല്. ആ നംന്തോ ജോലിയില്ലാതെ വരുന്ന ഈ ജോലി ക്ഷാമം.
ഉം പിന്നതേപോലെ ഈ എന്താ പറയാ.
സർക്കാർ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുരണം ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഒരു സ്വയം തൊഴിൽ ചെയ്യണ. എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവരികയാണെങ്കിലു. ഓരോ വീട്ടിലും അവർക്കൊരു തുച്ഛമായ വരുമാനം ഉണ്ടാക്കാൻ കഴിയും.
ഉം അത് തന്ന.
അങ്ങനെരു പെ തുണ്ടാവുവിന്നെങ്കില്. എല്ലാവരും സ്വയം പര്യാപ്തയാകൂ എന്ന എൻറെ അഭിപ്രായം.
ഫുഡൊക്കെ മറ്റേ ഈ അച്ചാറ്കളൊക്കെ ഉണ്ടാക്കി വിക്ക്യത്തില്ലേ ചെലര്.
ആന്നാന്നു.
ആഹ് അച്ചാ അതൊക്കെ ഭയ്ങ്കര ലാഭമുള്ള കാര്യങ്ങളാ. ഇപ്പ അല്ലെങ്കി ഒരു ഒരു ഒരോ ഒരാളുകൾക്ക് വിക്ക്യുന്നവർക്കിങ്ങനെ വീട്ട്ന്ന് ചെയ്തു കൊടുക്കുന്നതും. അങ്ങനെയും പൈസ ഇ ട ചെയ്യുന്നവരുണ്ട് പിന്നിങ്ങന പിന്നൊ കാറ്ററിംഗ് ക്യാറ്റ് റ്റ്റിം ചെയ്യുന്നവരുണ്ടല്ലോ എത്ര പേര്. കാറ്ററിങ് ചെയ്യുന്നുണ്ട് വീട്ടില് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്.
എ അതേപോലെന്നെ കല്യാണത്തിനൊക്കെ പണ്ട് പുരുഷന്മാരല്ലായിരുന്നു വിളമ്പുന്നത് ഇപ്പൊ ആ മേഖലയില് സ്ത്രീകളു വെളമ്പുന്നുണ്ട് ഇപ്പൊ സ്ത്രീകള് പോകുന്നുണ്ട്.
അതെ അതൊന്നൊരു നാണക്കേടായിട്ട് ആരിം കാണ് കണക്കാക്ക ക്ക്ന്നില്ല ആളുകള് ചെയ്യും കുട്ടികളും ചെയ്യും പേര മുതിർന്നവരും ചെയ്യുന്നുണ്ട്.
അതാ പുരുഷന്മാര് ചെയ്യുന്ന എല്ലാ മേഖലകൾലു സ്ത്രീകള് കേറി കയറി. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
ഉം അത അങ്ങന തന്നെ വരണം.